ഹലോ
ആഹാ ഹലോ എന്തൊക്കെ വെക്കാന്
എന്തൊക്കെ ഒണ്ട് വിശേഷം
നല്ലതന്നെ അവിടെയോ
സുഖാണ് കൊഴപ്പോന്നും ഇല്ല അങ്ങനെ പോണണ്ട്
ഭക്ഷണം കഴിച്ചോ ആ ഫുഡൊക്കെ കഴിച്ച്
ആഹാ കഴിച്ചിട്ടിണ്ട് എന്താണിന്ന്
ഇന്ന് ദോശയും ഉച്ചക്കത്തെ മീന്റേ കറിയും പിന്നെ കടലക്കറിയുമൊക്കെ ഇണ്ടായിരുന്നു ഇവി
ആ രാത്രി ദോശ കഴിച്ച്
ആ രാത്രി ദോശ കഴിച്ച്
ആഹാ എന്നും എന്താനെകഴിക്കല്
അല്ലല്ല ചോ ഞാന് എന്തെങ്കിലും ചായന്റെ കടീണ്ടേ അതന്നെ കഴിക്കു ചപ്പാത്തിയോ പത്തിരിയോ എന്താ ഒള്ളേന്ന് വെച്ച അതാ കഴി ക്ക് ചോറൊന്ന് ചോറ് ഇല്ലല്ല ഷുഗറൊന്നും ഇല്ല ച്ച് റ്റില്ലേറ്റ് ആ ചോറുണ്ണെങ്കി ഇഷ്ടം അതൊക്കെയാണ് അത് പിന്നെ അന്ന് ചോറുണ്ടായിട്ടും ഇല്ല അപ്പോ പിന്നെ എല്ലാർക്കും ദോഷ ഇണ്ടാക്കി
ആഹാ അപ്പ ദോശക്കാവുമ്പ എന്താകാട്ടുവ രാവിലെ കൂട്ടിവെക്ക്വ അതൊന്നെ ഏ
അല്ല സാധാ പച്ചേരിന്റെ ദോശ പച്ചേരി മിക്സില് അരച്ചിട് ആഹ കല്ലില് പകരുന്നത് അല്ലല്ല ഞമ്മള് ആ അരക്കിന്റെ സമയത്ത് ഹല്ലാവും ഇപ്പം ഇപ്പളാ ദോശ ചുടന്റേന്നന്റ ഇപ്പ അരച്ചിട്ട് ഉപയോഗിക്കും
ആഹാ സാധാ അപ്പാണോ ഉപ് ഇണ്ടാക്കണത് ക്ക് ഞമ്മള് ഊയിന്നൊക്കെ ഇട്ടിട്ടുള്ള ദോശ അല്ല
നൈസ് ആയിട്ടുള്ള ദോശ
ആഹാ നൈസ് ആയിട്ട് ഊയിന്ന്
ആഹാ ഉഴിന്നാ ഊയിന്നില്ലാണ്ട് പോയി നിന്ന് അവൾ വെള്ളപ്പല്ല സാധാ വെല്യ പരന്ന കല്ലില് വെക്കുന്നത്
അപ്പ അതെങ്ങനെ
അത് പച്ചേരില് ഒരു നുള്ള് ചോറ് കൊറേ ചോറായാ ഭയങ്കര സോഫ്റ്റ് ആവും ഒരു നുള്ള് ചോറും കൂട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് വെള്ളോം ഇട്ട് മിക്സില് ഒന്ന് അരക്കയാണ് എന്നിട്ട് കൊറച്ച് ലൂസില് ഒരുപാട് വെള്ളല്ലാ കൊറച്ച് ഭാഗത്ത് ലൂസിന് ആക്കീട്ട് ആഹ് ദോശക്കല്ല് ണ്ട് പരന്നിട്ടുള്ള നമ്മള് ആഹ് ചപ്പാത്തിക്ക് ഫ്രൈ പാന് ആഹ് ഫ്രൈ പാൻ അടുപ്പത്ത് വെക്ക്ന്ന വേറെ കല്ല്ണ്ട് അതില്ലാകുമ്പോ ഒന്നും കൂടെ വൃ ത്തിക്ക് കിട്ടും നൈസായിട്ട് ഇങ്ങനെ ഓട്ടോ ഓട്ടായ്ട്ട് കിട്ടും ആഹ് ഇത് നോൺ സ്റ്റിക്കിന്റെ ചട്ടിയിലാണെങ്കിലൊന്നിങ്ങനെ വലിയ കയ്ലിലെടുത്തിട്ട് ങ്ങനെ നെര് ത്ത്യങ്ങ് പാർന്നിട്ട് കൊടുക്ക ങ്ങനെ നമ്മള് കയ്ല് ഉ ഉഴുന്ന് ദോശക്ക് ലേശം പാർന്നിട്ട് കയ്ലോണ്ടിങ്ങനെ ആക്കി അ ഇതങ്ങനെയല്ല ഇത് കയ്ലോണ്ട് ങ്ങനെ വീശീട്ട് ചുറ്റിലും അങ് ഒഴിച്ചു കൊടുക്ക പാകത്തിന് കട്ടില്ലാണ്ട്. അല്ലോം ഫ്രൈ ഫാൻ ഒക്ക ആണന്നുണ്ടെങ്ക് കൊർ ച്ച് നടൂലൊഴിച്ചിട്ട് ഫ്രൈ ഫാൻ പിടിച്ചിട്ട്ങ്ങനെ ഒന്ന് കറക്കി കൊടുത്താതി ഫുള്ള് ക
അഹ് ആഹ് ആഹ് ആഹ്. നമ്മളെ സാദാ ദോ അപ്പം ആഹ് അങ്ങൻതന്നെ ആഹ് അയ്ന് കറില്ലാതെ ചൂടോട്ക്കനെ മുരിക്കനായി കഴിച്ച്
ആഹ് ഞെരിച്ചിട്ട് കഴിക്ക്യാൻ നല്ല ടേസ്റ്റാണത്. അഹ് ഞെരി ആഹ് ഞെരിച്ചിട്ട് കഴിക്കാനൊക്കെ ടേസ്റ്റ് കൂടുതൽ ടേസ്റ്റ് മറ്റേ ദോശക്കല്ല് മല് പാരുമ്പളാണ്. അടുപ്പത്ത് വെക്കാൻ കിട്ടുന്ന വലിയൊരു ഇരുമ്പിൻന്റെ പോലത്തെ ദോശക്കട്ടി കിട്ടു.
ദോഷക്കല്ലിട്ടും ആഹ് നമ്മളീ ചപ്പാത്തിയൊക്കെ ചപ്പാത്തി അതേമായ്രിക് പത്തിരിയൊക്കെ നോമ്പിനൊക്കെ ണ്ടാക്ക്ണേ.
ഏഹ് ഇരുമ്പി ൻ്റെത് കിട്ടും മ അടുപ്പത്ത് വെക്കാൻ പറ്റുന്നത്. അയ്ല് ചൂടുമ്പോ നല്ല ഞെരി ച്ച് കിട്ടി കഴിഞ്ഞാ നല്ല ടേസ്റ്റാ അപ്പാട് തിന്നാനന്നെ ഉമ്
അങ്ങൻത്തെ അങ്ങനെ ആവുമ്പോൾക്കന്നെ കറിൻ്റെ ആവശ്യം വരുന്നില്ലല്ലൊ ചൂടോക്കനാവുമ്പം.
ആഹ് അവ്ടെന്താ ഉണ്ടാക്കല് രാവില്യൊക്കെ?
ഞങ്ങള് ഇതേ മായ്രിക് ഇങ്ങള് പർണമായിരി ഈ വെള്ളപ്പം ഉണ്ടാക്കും ഈ അപ്പം ഉണ്ടാക്കും. അധികേറു അതന്നെ ഇണ്ടാക്കല്.
ഏഹ്
പക്ഷെ അങ്ങള് രാവിലെ അപ്പൊക്കെപ്പക്കര്ക്കുമ്പോ ചോറ് ച ചേർക്കലില്ല കാരണം ചോറ് ചേർച്ച കാരണം അപ് ചട്ടീന്ന് കിട്ടില്ലല്ലോ കരുതി. കി
ആഹ് ചോറ് ചേർത്തിയാല് ചൽപ്പം ഭയ്ങ്കര കൊ ഏറി പോയിണ്ടെങ്കിൽ ഭയങ്കര സോഫ് റ്റേക്യു. അപ്പ ചട്ടീന്ന് എട്ക്കാൻ പ്രയാസ് ഒട്ടൽ ണ്ടാവും. ചോറ് ഇടാണ്ട് ഇട്ട് കഴിഞ്ഞാല് ഒട്ടൽ ണ്ടാവൂല.
ഒട്ടല് ണ്ടാവൂല അപ്പ ഞങ്ങൾ ചോറ് ഉപയോഗിച്ചലില്ല അങ്ങനെ ചെയ്യുമ്പോ. ദോശക്കര് ക്കുമ്പ നമ്മള് എന്താ ഉഴ്ന്നിട്ട ദോശൊക്കെ ആവുമ്പളാണ് എന്താ ചോറ് ചേർക്ക ഇതീക്കാവുമ്പം ചോറ് ചേർ ക്കൂല. ഇരരെ പോതുവേ റേഷനര്യൊക്കെ ഒട്ടിങ്ങോണ്ട്ല്ലെ അര്യാല്ലോ ഇപ്പൊ രണ്ടു മാസം മുമ്പൊക്കെ കിട്ടീനത്.
ഏൻ
ആഹ് ഇപ്പൊ പിൻ അത് ആഹ് അങ്ങെനാവുമ്പോ പിന്നെ നമ്മക്ക് ചോറും കൂടി ചേർത്തി കഴിഞ്ഞാ പിന്നെ ചട്ടീന്ന് പിന്നെ ഒന്നും നോക്കണ്ട ആകെ ഒരു ഒ ട്ടിങ്ങോണ്ട്ല്ലെ ഒരു അരിയേനു. അപ്പ പിന്നെ അതോണ്ട് ഇണ്ടാക്കുമ്പോ ഒരു കെത്യേടാണ്. ആഹ് അതാണ് അപ്പൊ പിന്നെ ഒര് കെത്യേടല്ലെ അപ്പം നമ്ക്ക് കഴിക്കുമ്പള് തന്നെ വായിലോ ട്ടിങ്ങോണ്ടേക്കതാവുമ്പം. അപ്പൊ പിന്നെ ഇങ്ങനെ കാട്ടലാണ്. അല്ലെ പിന്നെ നമ്മള് പുട്ടോ ചപ്പാത്തിയോ
ഏഹ് എആഹ് രാത്രി ഒക്കെ എന്തണ്ടാക്കല്, ചോറന്ന്യാ?
രാത്രി ചോറന്നെ ണ്ടാക്കലൊര് ഫസ്റ്റേ ആഹ് എന്നിറ്റോക്കും ചെൽപ്പ ചപ്പാത്തിണ്ടാക്കും. അതെല്ലാർക്കൊന്നും ഉണ്ടാ കുല ആർക്കേലൊക്കെ വാണ്ടോ അങ്ങനെ ഇണ്ടാക്കും ഉമ്മാക്ക് ഷുഗർ ഇണ്ട് അപ്പ ചെലപ്പോ ചപ്പാത്തിക്കഴിക്കും അല്ലെങ്കിൽ ഓട്സ് അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ് അങ്ങനെയൊക്കെ എന്തെലുമൊക്കെ ആയിട്ട് കഴിച്ചും ഇന്ന് പിന്നെ ആ നാത്തു എന്റെ ഹസ്ബന്റിന്റെ പെങ്ങള് ബിരിയാണിയോക്കെ ഇണ്ടാക്കി കൊണ്ടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിച് ഇന്ന്പ്പോ എല്ലാരും അപ്പോ പിന്നെഒലിന്ന് ആഹ് ഇണ്ടാക്കല്ണ്ട് അതികോറും ഇപ്പൊ കൊറച്ചായി ഇണ്ടാക്കിട്ട്.
ഉം
ഇവിടെ പിന്നോലിക്ക് ബിരിയാണിയാണ് ഇഷ്ടം എല്ലാവർക്കും ഇപ്പാക്കും ഇമ്മാക്കുംഒകെ അപ്പ പിന്നെ അതാകാര്യമായിട്ട്. അത് നെയ്ച്ചോറ് ഇണ്ടാക്കും മറ്റേ നമ്മൾ ഈ ബസ്മതിയരി കൊണ്ട് ഉണ്ടാക്കോല്ലോ. അത് പിന്നോൾക് വല്ലിയെ ഇഷ്ടല്ല. അപ്പൊ പിന്നെ അതുകൊണ്ട് മന്തിം കബ്സ അങ്ങനത്തെന്നുംണ്ടാക്കൂല്ല കാരിയായിട്ട് ബിരിയാണി നെയ് നെയ്ച്ചോറ് ഇത് രണ്ടുന്നെ അതന്നെണ്ടാക്കല്. ഇമ്മേ വീട്ടിലാ പോവുമ്പോ പിന്നെ മന്തി അങ്ങനെയൊക്കെ ഫൈഡ്രൈസ് അങ്ങനൊക്കെ ഇണ്ടാക്കും. കാരണം
ആഹ്‌
പ്പ അവിട്ന്ന്ണ്ടാക്കാലോ അപ്പ പിന്നെങ്ങനെ അവിടന്ന വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങെനീണ്ടാക്കും.
ഹമ്
ഇവിടെ പിന്നെനമ്മ അങ്ങനത്തൊ ക്കെണ്ടാക്കി കഴിഞ്ഞ പിന്നെ ബിരിയാണിയാ നേയ്ച്ചാറാ വേറെ എക്സ്ട്രാ ഇണ്ടാക്കണം അപ്പോ പിന്നെ അയിലേറ പണിയോ എല്ലാർക്കും പറ്റണണ്ടാക്കല്ലേ. അങ്ങനെയാട്ടും ഇതെല്ലാരും കഴിക്കലഴിഞ്ഞോ ഫുഡൊക്കെ.
ആഹഹ്‌ കഴിച്ചല്ലാരും കെടന്നു.
ആഏ കെടന്നു ആ ഇനിപ്പോ രാവിലക്ക് എന്താണ്.
രാവിലക്ക് നാളെ നോമ്പല്ലേ.
ആ പെലച്ചക്ക് നീച്ചാക്കാരല്ലേ.
നീക്കും ഞാനൊന്നും ഇങ്ങനെ പെലച്ചക്ക് അങ്ങനെ എണീക്കലില്ല.
ഇല്ലാ അങ്ങനെ കെടകലെന്നെ
ആ ഞാൻ രാത്രി തിന്നിട്ടൊന്നുല്ല എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് കെടക്കും.
ആഹ് നിങ്ങൾ മാത്രമല്ലേ നോൽക്കോളൂ ഓലൊക്കെ കുട്ടിയാളൊക്കെ ചെർക്കമാരൊക്കെ നോക്കുവോ.
കുട്ടിയാൾ എനിക്ക് മക്കളില്ല അനിയത്തിലോക്കെണ്ട് ഓൽ രാ തിന്നിട്ട് കെടക്ക്ന്നന്നെല്ലാരും. ആ എന്റെ കല്യാണം കഴിഞ്ഞതാ.
എത്രായി കഴിഞ്ഞിട്ട്.
ഇന്റെ കല്യാണം കഴിഞ്ഞിട്ട് നാല് കൊല്ലായി.
ഏ
എ
അവുണ്ടായിട്ടുണ്ടാവൂലേക്കാരല്ലേ.
ഇല്ല ഇവിട പ്പിന്നെ. ഇല്ല ഒന്നുനോക്കുന്നൊന്നുല്ല.
ആഹ്‌ ഓലെവിടെ എന്നിട്ട് ഹസ്ബൻറ് ഒക്കെ നാട്ടിലില്ലേ. ആ ഇന്ന് വിടെപ്പ വീട്ടിലാ.
ആ ഞാനിപ്പോ ഇന്റെ വീട്ടിലാള്ളത് ഉം
എന്ന് വന്നതാ,
ഞാന് കൊറചീസായി വന്നിട്ട്.
ഉം
ഇവിടെ ആരുല്ലല്ലോവിടെത്തന്നെ അങ് നിന്നതാണ്. ഇമ്മറ്റൊക്കായിരുന്നു ആങ്ങുടെഓള്. ഓരോ വീട്ടിൽ പോയതി അങ്ങനെ കുട്ടികളും, സ്കൂളും പോയ പിന്നെ ഉമ്മയും ഉപ്പറ്റക്കാണ്ടാവും ഹാ. അപ്പോ ഇവിടെന്ന് രണ്ടീസം കഴിഞ്ഞു പോവാന്നട്ട അങ്ങനെ നിന്നത ഉം. അനിയിപ്പോ ഞായറാഴ്ചെ തിങ്കളാഴ്ചറ്റെ പോവും.
പോവും, അവിടെ ആരെക്കെയുള്ളത്? അവിടെ കെട്ടിച്ചെടത്തൊക്കെ?
കെട്ടിച്ചെടുത്ത് ഒരു പെങ്ങളും, അനിയനും, ഏട്ടനും, ഏട്ടന്റോളും, ഉമ്മയിപ്പിഎം. ഏട്ടനും ഏട്ടറ്റോള്ളമ് ഓര് ഭാര്യവീട്ടിലാണ്.
ആഹാ.
ആഹ പിന്നെ ഞാന്, ഞങ്ങള് വേറെ താമസിക്കുന്നതാണ്. ആഹ ഒരു ഭാര്യ വീട്ടിൽ താമസിക്കുന്നതാണ്.
ആഹ്, ആഹാ ഒള്ക്ക് കുട്ടികളില്ലേ അപ്പോ?
ആർക്ക്? ആഹാ ഒര്ക്ക് കുട്ടികളുണ്ട്. ഏട്ടനും കുട്ടികളുണ്ട്, ആഹാ പെങ്ങക്കുണ്ട്, അനിയന്റെ- കല്യാണം കഴിഞ്ഞില്ല, കല്യാണം നോക്കുന്നുണ്ട്.
അപ്പോ ഇവരെ എടുത്താരപ്പ, ഉമ്മാന്റെ എടുത്ത് റ്റുറ്റോ.
ഓ അയിന് അനിയനും, പെങ്ങളും, ഈ പോരേല് തന്നെ ഉണ്ടാവോ?
ആഹാ.
ആഹാ പെങ്ങള് ഹ് പെങ്ങളെ പുതിപിള ഗൾഫിലാണ്, അപ്പോ ഒര് വീട്ടിൽ തന്നെ ഉണ്ടാവുക.
ആഹാ ആഹാ ഓല അങ്ങോട്ട് പോ പോക്ക് ഉണ്ടാവില്ല.
ആഹ് പോവും, ഇടക്ക് പോയിട്ട് വരും. പിന്നെ അനിയൻ വിടും. ഇവിടെ തന്നെ ഉണ്ടാവ, ഞങ്ങള് എടക്ക് പോയിട്ട് വരും.
ങഹ്.
ഓലിക്ക് അപ്പകുട്ടികളില്ലേ? പെങ്ങൾക്ക് കുട്ടില്ലേ?
ആഹ് പെങ്ങക്ക് ഒരു മോനുണ്ട്. ഇവിടെത്തന്നെയ സ്കൂളൊക്കെ ചേർത്തിയത് ഓലി ഓൽ, രണ്ടില അങ്ങനെത്തിട്ടുള്ളൂ ചെറിയ മോന.
അപ്പ വെക്കേഷനും അങ്ങനെ- ലീവ്ണ്ടാവുമ്പോളേക്കേറ് പോലും അങ്ങോട്ട് പോകണ്ടാവാ അല്ലെ?
ഇല്ല അങ്ങോട്ട് എപ്പ അങ്ങനെ ലീവ് മദ്രസെ, സ്കൂള്, ഒപ്പരം ലീവ് കിട്ടുമ്പോളൊക്കെ ഒന്ന് പോയിട്ട് വരും.
അടുത്തന്നെ ഓരോ ഭർത്താവിനെ- ഭർത്താവിന്റെ വീടും അടുത്ത തന്നെയാ. കൊറെദൂരൊന്നുല്ല, അടുത്ത തന്നെയാ. അപ്പോ ഒരിക്ക് എപ്പോ വേണേലും, അത്യാവശ്യം ഉണ്ടെങ്കിലഒക്കെ, പോയിട്ട് വരാൻ പറ്റും.
ആഹാ പിന്ന അപ്പ അവിടന്നും, ഇവിടുന്നുഒക്കെ സ്കൂൾക്കും, പോകാൻപറ്റും. അസ്സലായി.
ആ അവിടന്ന് ആ സ്കൂളിപോവാന് ഓള മാപ്പിള- ണ്ടണ്ടെങ്കില് പിന്നെ എന്തേ പരിപാടിക്കൊക്കെ പോയാല്, ആരെങ്കിലും ബൈക്കുമലൊക്കെ ആക്കി കൊടുക്കും.
ആഹാ ഓല ഹസ്ബൻറ് ഗൾഫിലൊക്കെ കാണലല്ലേ.
ഹസ്ബൻഡ് ഗൾഫിൽ ആയോണ്ട് മൂന്ന് കൊല്ലം കുടുമ്പളൊക്കെയേ വരു, അതൊണ്ട് പിന്നെ- നിന്നോളാൻ പറഞ്ഞു ഉമ്മാന്റെ അടുത്ത് നിന്നോളി പറഞ്ഞു.
ആഹ് അപോലെ വീട്ടിലവിടെ മറ്റ വേറെ ആരെലും ഉണ്ടോ അപ്പോ?
ആഹ് അനിയനും, അനിയന്റെ ഓളുംണ്ട്.
ആഹാ ഒരേ, ഒരേ ഒര് ഇണ്ടാവുംമ്മക്ക്‌.
ആ ഓ ആ അവിടെ ഓരുണ്ട് പിന്നെ, ഉമ്മയും ഉപ്പക്കെ വെച്ചാ- പ്രായമുള്ളവരൊന്നുമല്ല. ചെറുപ്പക്കാരന്നെ ഓർക്ക്- അതെന്താ വലിയ പ്രവർത്തന ബുദ്ധിമുട്ട്- മുട്ടൊന്നുണ്ടാവില്ല, പിന്നെ അനിയനും, അനിയന്റെ ഓളൊക്കെ ഉണ്ട് ആഹാ. അപ്പം
ഓൽക്ക് ക്യു
ബഡാപോം ആഹ് എല്ലാർക്കും കുട്ടികളുണ്ട് ഉമ് ഉം പിന്നെ വേറെന്തൊക്കെ
വേറെ എന്താ അങ്ങനെ പോണണ്ട് എന്ന് മയണ്ടായിന്നോ
ഇന്ന് വല്യ മഴൊന്നുല്ല
ഇല്ല അല്ലേ ആഹ് ആ ഇന്നലക്കെ എങ്ങനെയനും
ഇന്നലെയും മഴ ഇപ്പൊ കൊറെ ദിവസാട്ട് ഇല്ലാന്ന് തന്നെ വേണേ പറയാ ഇന്നലൊക്കെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു രാവിലെയും രാത്രിയും
രാവിലെ
ആഹ് പിന്നെ ഉച്ചക്കൊക്കെ വെയിൽ തന്നെയാണ് ഇന്നും ഇപ്പ അതേപോലെ രാവിലെ എണീക്കുമ്പോ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു ഉച്ചന്റെ ശേഷം ഒക്കെ വെ ആ വെയില് പിന്നെരു ആഹ് ഉച്ചന്റെ ശേഷം പിന്നെ ഒരു മൂടിക്കെട്ടൽ തന്നെയായിയിരുന്നു മശ മായെന്നുംഇല്ല
ആ എന്നാ പയ്യോ ഇല്ലേനോ ന ആ ഇപ്രാവിശ്യം മായപെയ്തി പില്ലല്ലോ മറ്റേത് ഇടക്കുന്ന തലക്കും പറഞ്ഞാ പോലെ
ഇപ്രാവശ്യം മഴ പറ്റ കുറവാണ് സുകൂൾ തോറ നേരം ന്നും മഴ തന്ന ഉണ്ടായില്ല
മഴ ഉണ്ടായിട്ടില്ല മറ്റേത് ജൂൺ മാസം തുറന്ന കഴിഞ്ഞാൽ പെരും മഴ റെഡ് അലേട്ട്
ഉം ഫുള്ള് ലീവ് തന്നെല്ലേണ്ടാവില മദ്രാസ് ഉം അതെ
ഇപ്രാവശ്യം തുടങ്ങിയിട്ട് ലീവ് കിട്ടിയിട്ടില്ലത് ഈ മായന്റെ പേരില്
ആഹ ഒരു ദിവസോ രണ്ടു ദിവസം ഞാൻ ഇവിടെ ലീവ് ഇട്ടിട്ടുണ്ടായിരുന്നു
ആഹ് അവിടെ കിട്ട ഇവിക്ക് കിട്ടിട്ടില്ല ഓരോ ജില്ലയിലും ഇങ്ങനെ ലീവാണ് പറയുന്നട്ട് പക്ഷെ പ ഇവിടക്ക് കിട്ടിയിട്ടില്ല ആ ഓരോ ജില്ലക്കും കാസർകോട് അങ്ങനെ ലോങ്ങക്കക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവധ ആള് ഇവിടുക്ക് അങ്ങനെ അവധികൾ വന്നിട്ടില്ല
പിന്നെ ഒന്ന പിന്നെ വേറെ ഒന്നുംല്ലാണ് ഞാ പിന്നെ വിളിക്ക വേറെ കോള് വരുന്നു